കേക്ക്ണ്ട?
ആഹ് ഇപ്പ കേക്കണ്ട്.
ആഹ് ചോറുണ്ടോ?
ആഹ് ഞാൻ ചോറണ്ട് ഇയോ?
ഞാൻ ചോറുണ്ടു മീൻകറി ബഡ്ക്കൽ വറുത്തത്
ഇവിടെ മത്തന്റേ എല മത്തന്റേല കറി പിന്നെ ഉണക്കമീൻ വറത്തത്.
ഓഹ് അവിടെ എന്നാലെ മത്താന്റെ ല കറിയണ്. ആഹ് മത്തൻവള്ളി പോണ വരെ
നി മത്തെ
ഇന്റെ പിന്നെ കണ്ണിന് കാഴ്ച കൊറവാണ് പറഞ്ഞിട്ട് ഫുള്ള് മ ത്തന്റെലഎന്നേണ്ട് തീറ്റിപ്പി
പക്ഷെക്കെ കൊറേ ഒന്നു നമക്ക് കഴിക്കാൻ പറ്റുല്ലല്ലോ.
എനിക്ക് ഇഷ് ത്താണ് മത്തന്റെ എല മത്തന്റല ഇഷ്ടല്ല ബാക്കി എലകളൊക്കെ ഇഷ്ടം മുരിങ്ങെ മുരിങ്ങേന്റെലയാണ് എന്റ ഫേറിറ്റ്
ഇക്ക് പിന്നെ ആഹ് എലക്കറ്യാെക്കെ കൂട്ടല്ണ്ട് കൂട്ടായൊന്നു ഇല്ല. പിന്നെ അടുപ്പിച്ചാവുമ്പ ചെല്പം ഒരു മടുപ്പുണ്ടാവുംന്നുള്ളു.
ഇപ്പൊ ചക്ക സീസനാണ് ചക്കക്കൂട്ടാൻ തിന്നാൻ തോന്ന്ണെ.
ഉം ഇബടെ ഇപ്പ അട്ത്ത ഒരീസം വെച്ചിരുന്നു.
ചക്ക കൂട്ടാനോ ഉം
അത് അച്ച ഏ വേറെ എവിടുന്നോ ആണ് കൊടുന്നത് നമ്മളെ ചക്കെല്ല. വേറെ എവിടുന്നോ കൊടുന്നതേനി.
ചക്ക കൂട്ടാൻ കൊറച്ചും
ഈ മഴത്ത് ചൂട് ചൂടായിട്ട് കഴിക്കണം ലെ
ആഹ് മഴ ഇള്ളോണ്ടാണ് തിന്നാൻ തോന്ന്ണ് ചക്കക്കൂട്ടാല് കൊറ്ച്ച് കുരുമുളക് കൂടി ലാസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ തിന്നണം.
ഉം
അതേപോലെ പഴുത്ത മാങ്ങേലെ കുരുമുളക് പൊടി ഉപ്പുട്ട് തിന്ന.
മാങ്ങൊക്കെ കഴിഞ്
കഴിഞ്ഞ്.
ഇതിപ്പോ മൂത്ത് ന്ന് ന്നോന്നറീല്ല പക്ഷെ അത്യാവിശ്യം കണ്ടിട്ട് മുപ്പ് ആയിന്നുല്ലേ. പക്ഷെക്കെ മുൾള്.
പക്ഷെ ഇതൊന്നും ഇതുവരെ ഇങ്ങനെ കൊറെ ചക്കണ്ടായിട്ടില്ലല്ലോ.
ഇല്ല ഇപ്പ വലുപ്പോ സൈസ് ഒക്കെ നല്ല വെച്ചു
ആ മറ്റേ പഠിക്കലില്ല ആ പ്ലാവ്മ്മെ ചക്ക ഇണ്ടോ.
അതിമ്മപ്പ കൊറവാലേ ആകാശത്ത് ഇണ്ട്ന്ന്.
ഏഹ് ഇണ്ട്ലെ
ഇണ്ട്
ഇത് മ്മ അങ്ങനെ ഇണ്ടാവല് ല്ലേനു ഇപ്രാശ്യത തുര തുരാ ഇണ്ടായിന്. ഇത് പഴഞ്ചക്ക്യല്ലേ
ആഹ്
അതാണ്
പിന്ന്യാെ പഴഞ്ച ക്ക പക്ഷേ ഇയ്ക്ക് മറ്റേ അപ്പ ഇണ്ടാക്ക്ണത് ഇഷ്ടാണ് എലയില്. വെച്ചിട്ട് ശർക്കര ഇതാക്കിക്കാ അത് ഭയങ്കര ഇഷ്ട അയിന്റെ എലേന്റെ ഫ്ലേവർ അയിക്ക്യ് വെരും അതാണ് രസം.
ഇൻക്കങ്ങൻതൊന്നും ഇഷ്ട
ഡീവനിംഗ് തും വാഴന്റേത് ഒരു പക്ഷെ പൊടിയണീന്റെ തക്ക്യ് ഒന്നും കൂടെ ഇഷ്ടട്ടോ.
ഏഹ് പൊതിയനേന്റെത് വാഴേണ്ടേലും ഒണ്ടാക്കും.
ഉം വാഴന്റെലേലും ഉണ്ടാക്കും. ക്ഷേ ഇവടെ അധികം പൊടിയന്നെ അതീച്ചെ പൊതിച്ചോറൊക്കെ വാഴന്റെലേലെ
ഇനിക്ക ആ ചോയ ഇഷ്ടല്ല ഈ ചോറൊക്കെ. വാഴേന്റെലേൽ പൊതിഞ്ഞിട്ട്ള്ള ചൊയക്ക് ഇഷ്ടല്ല.
ഇൻക്കിഷ്ടാണ് രസാണ്. പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കലൊന്നുല്ല ഇന്നാലും. അതൊരു വേറരു ഇതാണ്.
ഉം നല്ല കറിയൊക്കെ ഇണ്ടാവുമ്പോ രസ. പിന്നെ തക്ക ആഹ് എക്സാം കഴിഞ്ഞു സെക്കൻഡ് സം കഴിഞ്ഞു
ഉം
അതേപോലെ ചക്കപ്പപ്പടം തിന്നണോ യ്യ്
ഇല്ല യൂട്യൂബില് കണ്ട്ണ്ട്
ആഹ് ഞാൻ ആകെ ഒരു വട്ടറ്റെ മറ്റേ കുറ്റിപ്പൊറത്ത്ന്ന് തിന്നിനു
രസണ്ടോ
ഉം ഇന്ക്ക് നല്ല ഇഷ്ടായി അതിങ്ങനെ ചക്ക ഒണക്കിട്ട് ഇണ്ടാക്കും
പൊടി പൊടിയക്കി യില്ലേ?
ചക്ക പുയുങ്ങണ ഇതാക്കിട്ട് ക്രീം ആക്കിട്ട് ഇങ്ങനെ ഒണക്കുന്ന തോന്ന്ണ്
ഉം
അതേപോലെ എന്റെ ക്ലാസ്സില് ഒരു കുട്ടി ഒരീംസംകൊണ്ടന്നിന്നു ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒണക്കണപോലെ തന്നെ ചെറുപഴംഇല്ലേ അത് ഉണക്കിട്ട്
ചെറുപഴം ഉണക്കിയതോ എന്നിട്ട് അത് വെറുതെ കഴിക്കെ
ആഹ് നീളത്തിലരിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ഓരോ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ ഒണക്ക ലേ മാങ്ങാ ഉംമാങ്ങ ഒക്കെ ഒണക്കൂലേമാങ്ങാ തോലൊക്കെ അതേപോലെ ഒണക്കിയിട്ട്
ഡയറക്റ്റ് സൺലൈറ്റിലിട്ട് ഒണക്കിയതാ
എസ്
രസം ഇണ്ടായിന്നൊ
ഉം നല്ല മധുരവാ ഉണക്കിയാണ്ട് അത് പഴം മധുര ഉള്ളതൊണ്ടാന്ന് അറിയില്ല നല്ല മതി രൊക്കെണ്ടായിരുന്നു. ഉം
പിന്നെ മറ്റേ പൂളെ ഒണക്കിയതില്ലേ പൂള ഒണക്കി ട്ടരു എണ്ണയിലിട്ട് ഇതാക്കിയാ
അത് മറ്റേ പൂളാ വറുത്തത്.
അങ്ങനെയല്ല അല്ല അതല്ല. പൂള കൊറച്ച് കട്ടിയില് അങ്ങനെ ഇങ്ങനെയു വെ ട്ടിയത് ഒണക്കിയിട്ട് ജസ്റ്റ് എണ്ണയില് ഇതാക്കിയ അത് ഇതാക്കും അത് കൊറച്ച് വലുതാവും പൊള്ളച്ച്ട്ട് അത് വേറെ ടേസ്റ്റാ അല്ല അത് ഒണക്ക്ണ്ല്ലല്ലോ?
ഏഹ്
പൂള ചിപ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മള് ഡയറക്റ്റ് ആഹ് എന്താ കഴുകി ആ പച്ചപ്പൂള എടുത്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് എണ്ണേക്ക് ഇടല്ലേ?
അങ്ങനെ ല്ലേ
ഉം ഇത് രണ്ടും ടേസ്റ്റ് നല്ല വ്യത്യാസം ഇണ്ടാവും.
ഏഹ്
മറ്റേത് നമ്മള് ചിപ്സ് ഇണ്ടാക്ക ന്നേ അതേപോലെ ഇത് പറഞ്ഞാല് ഒരു വേറെ ഫ്ലവറാവും രസാണ് ഇത്
ഞാൻ കഴിച്ചിട്ടില്ല.
ത്ത് ഐ മീൻ മഴൊക്കെ ഉണ്ടാകുമ്പോ നല്ല ചൂടായിട്ട് അപ്പൊ തന്നെ ഇണ്ടാക്കി കഴിക്കാന്നുള്ള ഇതില്നമ്മള് പപ്പടൊക്കെ കാച്ചുന്നപോലെ അപ്പൊ തന്നെ ഉണ്ടാക്കി അപ്പ തന്നെ അങ്ങ കഴിക്കാം. അവിടെ ഇവിടെ അമ്മ ഇടയ്ക്ക് ഇണ്ടാക്കലാണ്ട് പക്ഷെ ഇപ്പ പറഞ്ഞപ്പ മഴക്കാലം ആയില്ലേ വേനൽക്കാലത്ത് അത് ഒണക്കി വയ്ക്കണേനു ഇത് ഇല്ല. ഉം ഇപ്രാവശ്യ ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ കൊണ്ടാട്ട ട്ടം ഇതൊരു കൊണ്ടാട്ടം ടൈപ്പാണ് തോന്നുന്നു.
എന്ത് പൂളയോ? അതേപോലെ മാങ്ങേന്റെ തോല് ആക്കിയിട്ടുള്ള അച്ചാറ്. മാങ്ങേ തോല് ഉണക്കിയത് തന്നെ തിന്നാൻ രസ.
ഉം അമ്മായി ഇന്നാള് കൂടുന്ന് എനിക്ക് നല്ല ഇഷ്ടമായി മുഞ്ഞുന്റെ അമ്മ അമ്മ.
ആഹ് ആ മറ്റാൾ അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞില്ലേ. ചക്കപ്പപ്പടം
ആ അയിന് അച്ചാറൊക്കെ ഭയങ്കര രസാട്ടോ.
ഇതേപോലെ ആ തൊലീന്റെ ഇതെന്തോ ടേസ്റ്റിയായിരുന്നു. മാങ്ങേ ന്റെ
ആഹ്
പിന്നെ ഓ അമ്മായിന്റെടുത്ത് നിന്ന് കിട്ടിയത്താണ്. കടുക് ഇട്ണെ ഈ കുഞ്ഞ്മാങ്ങ കണ്ണി മാങ്ങ കടുക് ഇട്ടിട്ട്.
ഉം
ആ വയ്ക്ക്ണത് അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടാണ് പക്ഷെപ്രാവശ്യന്നും അങ്ങനെ കണ്ണി മങ്ങ കിട്ടിയില്ല. ഉം കടുമാങ്ങ അതൊ കടുക് പ ഉച്ചക്ക് ഇങ്ങനെ പൊടിച്ചിടുന്നത്. ചതച്ചിരുന്ന് ഭയങ്കര ഫ്ലേവർ ആയിന്ന് വരുമ്പോ. പിന്നെ ആ നൊടിയോടുക്കനൊആണ്. ക്ക്ഇഷ്ടണ് അ നൊടിന്മയത്തെ കറണ്ടല്ലോ ആ ഫ്ലേവർ അയിക്ക്ട്ട് വരണം. അപ്പളാ അതിൻ്റെ ടേസ്റ്റ് കൂടാ.
ഇപ്രാവശ്യവിടെ ഉപ്പിലിട്ടതായിരുന്നു. പക്ഷെ നല്ല ഉപ്പായിട്ടില്ല അക്ഷദസക്ക് നല്ല ഉപ്പ ഉപ്പ് ഉണ്ടാവല്ലോ ശരിക്കും കണ്ണി മാങ്ങടുമ്പോ അതിനിക്ക് ഇഷ്ടല്ല.
അത് കണ്ണി മാങ്ങ മാത്രം. ഫസ്റ്റില് ഉപ്പില് ഇടണണ്ടാവും അതവും ഷ്ടല്ല. തക് പക്ഷെ ഇത് സംഭവം തിമ്മേ പിടിക്കണം. ഇത് അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ അച്ചാറാക്കി. ഉണ്ടാക്കൂലോ എന്നിട്ട് അതൊരു വേറെ അടു ത്ത കൊല്ലം അങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ സീനാകും അപ്പോം ഇത് മക്ക് ആ എരുക്കെ പിടിക്കൂല്ലേ.
ഉം
അപ്പൊ അത് പാകവും. അപ്പോ ടേസ്റ്റ്ണ്ടാവും. പിന്നെ ഇപ്പമഴയായൊണ്ട്. ചക്ക വറുത്താലും നല്യാരസണ്ടാവൂല്ല. പിന്നെ നമ്മൾ.
ആത് രസണ്ടാവും ഇത് രസണ്ടാവല ഇത് വറുത്ത രസണ്ടാവൂല കുഴഞ്ഞ്നിക്കും.
കുയഞ്ഞ് ഇപ്പോ ഇങ്ങനത്തെ വറുത്ത ഐറ്റംസ് കഴിക്കാ തോന്നുന്നു.
എരുള്ള സ്പൈസി സാധനങ്ങൾ.
ചൂടുള്ള അങ്ങനത്തെ ഓരോന്ന്. ആ ഞങ്ങള്ന്നാള് ഞങ്ങളിപ്പടുത്തെ ഞാനുഅച്ഛ ച്ചും ഗി ചേച്ചികൂടെ ചെക്കനേറ്റ്.
പാ കണ്ട് ഫോട്ടോസ്.
ഞങ്ങളെന്നിട്ട് ഇപ്പിനൂഡിൽസ് ഉണ്ടാക്കി കൊണ്ടപോയി. എന്നിട്ട് അവിടുന്ന് മറ്റേ നമ്മള്ന്നാള് കഴിച്ചേ ഉ ഇതിന്റെ അല്ലേ ലോഡറിന്റെ.
ആഹ്
പാത്രം ആ നീയ്യ്ഉണ്ടതിനല്ല അതിന്റെ പാത്രത്തിലാക്കി കൊണ്ടുപോയിട്ടോ. മൂന്ന് സ്പൂൺക്കെ ഇട്ട് അവിടെന്ന് അവിടെത്തിയപ്പോ സച്ചു ഇതാ ഫുള്ള്കയ്കട്ടോ? ആ ആള് വേറെന്നും നോക്കണില്ല ആ സച്ചു ടയിനു. യില്ലേ ഞങ്ങള് ഇത് മറ്റാള് ഫോട്ടോ എടുക്കാൻ പറയാ ഞങ്ങ നാണെങ്കി ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാ അതും ഈക്വല ഒന്നല്ല ഇവ മാത്രം കാര്യായിട്ട് കഴിക്കവന്റെ മാത്ര ആയിട്ടുള്ള കടിയൾ. ആഹ ഇന്നെ ലാസ്റ്റ് സച്ചുനരെ എന്താ ഈ എന്റെന്റെ അപ്പുറ ചെടുത്തണ തരില്ല പറിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കഴിക്കല് തുടങ്ങി പിന്നെ ലാസ്റ്റ്കൊടുത്തു. ഉം ആ എങ്കിൽ ചഎനിക്കും അന്നം കാണാത്തപോലെയണെന്നൊക്കെ പറയണ്ട്, ഇ ഞങ്ങള് ഒരു ഫോട്ടോ എടുത്തു പിന്നെ അതില് ചാർജ് ഉണ്ടായിരുന്നില്ല. കുറവായിരുന്നു ചാർജ് ഐഫോണിൽ അപ്പോ കുട്ടീന്റെയും ആഹ്
ആഹ്
അപ്പൊ അതങ്ങനെ എടുക്കണന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തോ ഒന്നുവല്ലല്ലോ ഞങ്ങളിങ്ങനെ ജസ്റ്റ് പോവാന്ന് വിചാച്ചിരുന്നു അപ്പൊ ആളോട് ജസ്റ്റ് ചോദിച്ചപ്പോ ആളുണ്ട് പറഞ്ഞു അപ്പ പിടിച്ചങ്ങ് പോയതാ അപ്പൊ ചാർജിലൊന്നും ഇട്ടിട്ടൂയില്ലല്ലോ ഇത് അറിയി നങ്ങളിങ്ങനെ പ്രഥാക്കി പോയതല്ല വെറുതെ പോണം ഞങ്ങള്,